ഹത്ത്
ആ ഹലോ എന്തേനി
ആഹ് പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് പക്ഷെ ചെറിയ കുറച്ച് സൗണ്ട കേൾക്കുന്നുള്ളൂ
ആഹ് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നേ
ആഹ് ഉണ്ട് ഉണ്ട് ഇപ്പ കേൾക്കുന്നുണ്ട്
ആ പിന്നെ എന്തുണ്ട് സുഖാണോ എന്തുണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ
ഇന്ന് മഴയില്ല ഇന്ന് വെയിലാണ് ഇപ്പ ഇത്ര നേരം വെയിലാണ് ഇപ്പ ഒന്നിങ്ങനെ മഴ കാർ ഇങ്ങനെ വരുന്നുണ്ട്
ആഹ്‌ രണ്ട് ദിവസായിട്ട് ഈ ഇവിടെയും വെയിലൊക്കെ തന്നാ കുറച്ച് ദിവസം മുന്നേ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പം വെയിലൊക്കെയാ പിന്നെ ഉം ആഹ് ചോറൊക്കെ കഴിക്കാറായോ
ഹോ ചോറ് കഴിക്കാറായി ഏഹ് കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തു ഞാൻ കഴിച്ചിട്ടില്ല ഇനിയൊരു കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാ വെഷക്കണില്ല
ആണോ ആഹ് ഞാനും ഒരു ഒന്നരയൊക്കെ ആവുമ്പോഴാണ് കഴിക്കുന്നത് കൊറച്ചു നേരം കഴിയുമ്പോ കഴിക്കണം. ഏഹ് ഇന്നെന്താ അവിടെ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ എന്തേലും ഉണ്ടോ
ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാ മീൻ തന്നെയാണ് അത് ഉണക്കലില്ലെ ഉണക്കമീനില്ലേ അതാണ്‌ ഇന്ന് വെച്ചേക്ക്ണ്
ആണല്ലെ ആഹ് അപ്പൊ ഇവിടെ എങ്ങനെ മഴയൊക്കെ എപ്പഴും പെയ്യുന്ന രീതിയിലുള്ള അന്തരീക്ഷമാണോ അതോ ഇവിടെ വന്നിക്കി ചെറുതായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിപ്പുണ്ട് ആഹ് മഴ പെയ്യോന്ന് അറിഞ്ഞൂട അവിടെ അങ്ങനെയാണോ അതോ നല്ല വെയിൽ തന്നൊയാണോ
ഇവിടെയോ ഇവിടെ വെയിലുണ്ട് ഇടക്ക് മഴ ഇടക്ക് വെയിൽ അങ്ങനെ ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല ഇന്ന് ഫുള്ള് വെയ്ലാണ്
ആണല്ലെ ആ ഇവിടെ രണ്ടു ദിവസം കൊണ്ട് വെയിലയത് കൊണ്ട് തുണികളെല്ലാം നല്ലപോലെ ഇട്ട് ഉണക്കാൻ പറ്റിയിട്ടുണ്ട് അത് മറ്റേത് ഈ തുണി ഉണങ്ങത്തില്ലല്ലോ ഈ മഴക്കാല ആവുമ്പോം തുണി ഉണങ്ങാൻ ഭയങ്കര പാടല്ലേ
അതെ അതെ അതെ
ആഹ് അങ്ങനൊക്കെ ചെയ്യ്
ഏഹ് മഴക്കാലത്ത് എപ്പഴും ഒരു ഈർപ്പാണ്
ആന്ന് ആന്ന് മഴക്കാലത്തല്ലെ അസുഖങ്ങളെല്ലാം കൂടുന്നത് മാത്രല്ല കൊതുക് ഒക്കെ ഭയങ്കരമായി ഇട്ട് കൂടുന്നത് ഈ മഴ സമയത്താണ് നല്ല രീതിയിൽ കൊതുകൊക്കെ വരും ഇന്നലെ രാത്രിയിലാണെങ്കിൽ മറ്റേത് സന്ധ്യ സമയത്തായിരുന്നു കൊതുക് ഇപ്പോ പകലും രാത്രി ഉറങ്ങുമ്പോഴും എല്ലാം ഭയങ്കര കൊതുകിന്റെ ശല്യം അത് കുത്തുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റുന്നുണ്ട് ആഹ് ഭയങ്കര വേദനയൊക്കെയാ ഇത് കുത്തുമ്പം
അതെ
അവിടെ എങ്ങനെ കൊതുവിൻന്റെ ശല്യക്കെ ഉണ്ടോ
ആഹ് കൊതുകിന്റെ ശല്യം ഉണ്ട് ഇപ്പൊ ഇപ്പഴ വച്ചാല് ഈ കുഞ്ഞു കുഞ്ഞിയ കൊതുകുകളില്ലേ അവരാ ചെറിയ ചെറിയ കൊതുക് കളാ
ആഹ് അന്നാണ് ചെറിയ കൊതുകള് സത്യം ആന്ന് വച്ചാ എന്റെ വീടിങ്ങനെ കായൽ ന്റെ അടുത്താ അപ്പം അപ്പുറത്തെ സൈഡ് പറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കാറുണ്ട് അപ്പം അപ്പം കൊതുകിൻ്റെ ശല്യം നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് സന്ധിക്കൊക്കെ എന്തേങ്കിലുമൊക്കെ എന്നിട്ട് പുകക്കയൊക്കെ ചെയ്യും. കൊതുവിൻ്റെ ശല്യമൊക്കെ മാറാനായിട്ട്.
ആ, ഞാാന് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് കണ്ടപ്പോ അതിലൊരു വീഡിയോ കണ്ടായിരുന്നു. കൊതുകിന്റെ ശല്യം കൊതക് ഒന്നും കുറയാൻ വേണ്ടിട്ട് നമ്മളൊരു പ്ലേറ്റില് ഒരു ഒരു പെണ്ണ് ചെയ്തത് കാണിച് തരുന്നത കേട്ടോ. ഒരു പ്ലേറ്റില് സവാള ഇങ്ങനെ കുനുകുന അരിയാ. ചെറു ചെറുതാക്കിട്ട് അരിയുക. അരിഞ്ഞിട്ട് ആ, പ്ലേറ്റിൽ അത് ഇടുക. എന്നിട്ട് ഇട്ടിട്ട് നമ്മള് ടൈഗർ ബാം ഇല്ലേ, നമ്മള് തലവേദനയ്ക്കൊക്കെ പരട്ടണത്
ഓ ഓ, മനസ്സിലായി മനസ്സിലായി.
ആ, ടൈഗർ ബാാം ഒരു ലേശ എടുത്തിട്ട് ആ ഉള്ളിനെ അതിങ്ങനെ ഇട്ടിട്ട് കുഴച്ചു. ആ, പെണ്ണ് അത്ങ്ങനെ കൊഴച്ചു. കുഴച്ചിട്ട് നമ്മള് വിളക്ക് വെക്കാനൊക്കെ ഉ ഉപയോഗിക്കുന്ന ഏതെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല ആ, പെണ്ണ് വിളക്ക് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണയാണ് ഒഴിക്കണന്നത്. എന്നിട്ട് ആ എണ്ണ ഒരു പ്ലേറ്റില് ഈ ഉള്ളിട്ടിട്ട് ടൈഗർ ബാബ്ങ്ങനെ ഇതാക്കിട്ട് തിരുമ്പിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് രണ്ട് തീരി അയിൽ ഇട്ടിട്ട് അത് കത്തിക്ക. അത് കത്തിച്ച അതിന്റെ ആ മണം എല്ലായിടത്തും വരുൂല്ലോ. അപ്പൊ ഒരു കൊതുകും വരില്ല ത്ര. ആ പെണ്ണ് കാണിക്കണത്.
ആ, ഞങ്ങളാണെങ്കിൽല്ല ഈ കറണ്ടിന്റെ തന്നെ ബാറ്റ് ഉണ്ടല്ലോ അത് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചകിരി എല്ലാം കൂടിയിട്ട് പുകയ്ക്കുല്ലോ, സന്ധ്യയാകുമ്പോ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് പുകയ് പുകയ്ക്കറുണ്ട് അപ്പോഴൊക്കെ കൊതു കുറച്ച് കുറയാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ആ, വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറില്ല. ഈ മഴ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നാ പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ഒരു ക്യാമ്പില് പോയായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമ്പന്ന് പറയുമ്പോൾ പഠനയാ പഠനയാത്ര പോലെ തന്നെ ഈ പക്ഷിസങ്കേതം ഉണ്ട ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പോയായിരുന്നു. നല്ല രസമായിരുന്നു അത്. പക്ഷി സങ്കേതത്തിൽ പോയിട്ടുണ്ടോ?
ഇല്ല ഇല്ല ഇതുവരെ പോയിട്ടില്ല.
ആ, നല്ല രസമായിരുന്നു. എന്നു വെച്ചാൽ അവിടെ ഒത്തിരി പക്ഷികൾ ഒത്തിരി എന്ന് വെച്ചാ പല ആ രീതിയിലുള്ള പല വൈവിധ്യമാർന്ന രീതിയിലുള്ള പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓരോന്നിന് ഓരോ പേരും പിന്നെ ഓരോന്നിനും ഓരോ നിറവും അങ്ങനെയൊക്കെ ഒക്കെയ ആയിരുന്നു. അപ്പോൾ കാടിൻ്റെ അകത്തോട്ടൊക്കെ പോയി എപ്പോഴാണ് ഈ കാടിൻ്റെ ഭംഗിയും അതെല്ലാം ഒത്തിരി മനസ്സിലാവുന്നത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാമ്പ് തന്നെയായിരുന്നു. ഞാൻ പോയത്. അപ്പ ആ ഓർമ്മ ഒന്നും ഒരിക്കലും ആ, എന്തു വാ മറക്കാനൊന്നും പറ്റത്തില്ല. അത്രക്ക് നല്ല രസമായിരുന്നു. ആ ക്യാമ്പൊക്കെ
അതെ ന നമുക്ക് കൈൽ എടുക്കാനൊക്കെ പറ്റുമോ? പക്ഷികൾ അനെ അവര് അങ്ങനെ തരുമോ?
ഇല്ല ഇല്ല ഇല്ല, ഇത്. കാട്ടിനകത്ത് തന്നെ ഈ വന്യജീവി സങ്കേതം പോലെ തന്നെ പക്ഷിസങ്കേതങ്ങള അത് കൂട്ട കുട്ടിലിട്ട് വളർത്തല്ല. അത് കാട്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് അതിന്റെ ചില നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൽ ചിലതിനെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനാ അല്ലാതെ മൊത്തത്തിൽ ഇങ്ങനെ ഏ, കാണാനായിട്ട് പറ്റത്ത
അതായത് കൂട്ടിലിട്ട് വളർത്തല്ലന്ന അല്ലെ.
അല്ല അല്ല ഈ സൂ പോലയല്ല. എന്ന് വെച്ച തിരു
ഉം ഞാൻ ചോദിക്കട്ടെ അവരിപ്പോ അവർ ആ പക്ഷികളന്നെ അവിടെ ഇതാക്കുന്നുണ്ടല്ലോ അവിടെ ഹ എന്താ പറയാ സങ്കേതം ആക്കിയിട്ട് ഏ അതൊരു ഇതാക്കിട്ട് വെച്ചർക്കേ ഒരു എന്താ പറയാ അവർക്കായിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ ഇപ്പൊ അവിടുത്തെ പക്ഷികളൊക്കെ പുറത്തേക്ക് പോവില്ലേ പറന്നു പോകണതല്ലേ അപ്പൊ പല പല സ്ഥലങ്ങളിലേക്ക് പോവില്ലേ അത്
ഇല്ല ഇതൊരു ഒരു കാടിന്റെ ഒരു ഏരിയ അതിങ്ങനെ തിരിച്ച് അത് പക്ഷിസങ്കേതമാക്കിക്കും അവിടെ ഇഷ്ട ഇഷ്‌ടംപോലെ
അതിനെന്തെങ്കിലും അ അതിനെന്തെങ്കിലും അതിർത്തികളൊക്കെ അവർ നിശ്ചയിച്ചിട്ടുണ്ടോ
അതിർത്തികൾ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ എന്നാൽ അത് പക്ഷിസങ്കേതമായോണ്ടെന്നന്ന് വെച്ചാൽ ഒത്തിരി പക്ഷികൾക്ക് ഇപ്പ വംശനാശ ഭീഷണി നേരിടുന്നുണ്ടല്ലോ അപ്പൊ ഇത് ഇതിനെയൊക്കെ സംരക്ഷിക്ക ക്കാൻ വേണ്ടിട്ടാ ഈ പക്ഷിസങ്കേതം പോലെ ആക്കുന്നത് കാട് പോലെ തന്നെ കാട് തന്നെ എന്ന് വെച്ചാൽ ആനയും കടുവയെല്ലാം കാണും പക്ഷെ നമുക്കൊരു പരിധിവരെ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇപ്പൊ ആനകളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പൊ ആനയൊന്നും പുറത്തിറങ്ങാതിരിക്കാനായിട്ട് ഇങ്ങനെ ഈ കറണ്ടിൻ്റെ കമ്പിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായോ അതിങ്ങളെ പുറത്തോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുകയും ഇടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള പക്ഷിസങ്കേതം അപ്പം ഞങ്ങളത് ക്യാമ്പായിട്ട് തന്നെ പോയതാ അത് കാണാനായിട്ട് പോയതാ അപ്പം ചില പക്ഷികളൊക്കെ കണ്ട് അപ്പൊ അവരിങ്ങനെ പറഞ്ഞ് കുറേ എണ്ണത്തിനെല്ലാം വംശനാശം ഒക്കെ സംഭവിക്കുന്നു എല്ലാത്തിനും കാരണം മനുഷ്യർ തന്നെയാ പിന്നെ അവിടെ കണ്ട വേറൊരു പ്രത്യേകതന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും അകത്തോട്ട് കൊണ്ട് കയറാനായിട്ട് സമ്മതിക്കത്തില്ല നമ്മളിപ്പം എല്ലായിടും പ്ലാസ്റ്റിക് എല്ലാം ഇങ്ങനെ വലി എറിയത്തില്ലേ ഇവിടെ അങ്ങനൊന്നുമില്ല പ്ലാസ്റ്റിക് ഒന്നും അധികം അകത്തോട്ട് കൊണ്ട് കേയറാനായിട്ട് സമ്മതിക്കത്തില്ല ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കൊക്കെ പുറത്തിങ്ങനെ വലിച്ചെറിയുമ്പോൾ അത് നമ്മുടെ മണ്ണിനും എല്ലാത്തിനും ദോഷമല്ലേ
ഉം
അപ്പ അങ്ങനെയൊക്കെ അല്ലേ മനുഷ്യരെല്ലാവാരും ചെയ്യുന്നത് മനസ്സിലായോ
ആ മനസ്സിലായി മനസ്സിലായി അപ്പൊ അതിനൊക്കെ അവിടെ സംരക്ഷണം ഉണ്ട് അല്ലെ പ്ലാസ്റ്റിക്കിനും
ആ ആ അങ്ങനെയൊക്കെ സംരക്ഷണമുണ്ട് പിന്നെ വീട്ടിൽ ചെടികളൊക്കെ നടാറുണ്ടോ
ആ പിന്നെന്താ ചെടികൾ നടാറുണ്ട് പൂച്ചെടികളും പിന്നെ ചെറിയ തോതിലുള്ള പച്ചക്കറി കൃഷിയും ഒക്കെ നടക്കുന്നുണ്ട്.
ആണല്ലേ അപ്പൊ ഒരു അടുക്കള തോട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ കാണുമായിയിരിക്കും അല്ലേ തക്കാളിയൊക്കെ നടാറുണ്ടോ തക്കാളി വെണ്ടയ്ക്ക പയർ ഇങ്ങനെയുള്ള
ഉണ്ട് ഉണ്ട് ഉണ്ട് തക്കാളി വെണ്ടയ്ക്ക പയർ പയറിന്റെ നട്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഒരു പയറിന്റെ ചെടി നല്ല വലുതായിട്ടുണ്ട് പക്ഷെ അതിന്റെ മുകളിൽ ഒരു ഒറ്റ പയറുണ്ടായിട്ടില്ല പക്ഷെ ഈ തന്നെ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഇടുമ്പോ തന്നെ മുളച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കുറ്റിച്ചെടികൾ പോലെ ചെറിയ രണ്ട് മൂന്ന് തൈ നിൽക്കുന്നുണ്ട് പയറിന്റെ അതിന്റെ മുകളിലാണെങ്കിൽ നിറച്ച് പയറാ ഒരു കുഞ്ഞി തണ്ടിൻ്റെ ആ വലുതിന്റെ മുകളിൽ പയറേ ഇല്ല ചെറുതിന്റെ മുകളിൻ തോനേ പയറുണ്ടായിട്ടുണ്ട്. അത് ഏത് തരം പയറാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇഷ്ട പോലെ പോലെ പയർ അതിന്റെ മോലിൽ നിന്ന് കിട്ടുന്നുണ്ട്.
ആഹ് മനസ്സിലായി ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ പയർ പയറൊക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്യാറുണ്ട്. പിന്നെ ചീര ഈ മഴ സമയത്തൊക്കെ ചുമന്ന ചീര ഉണ്ടല്ലോ അതൊക്കെ ഒത്തിരി കിളിക്കുന്ന ഒരു മണ്ണൊക്കെ ഉള്ള ഒരു സ്ഥല വാ ഞങ്ങടത്. അപ്പം അത് ഇങ്ങനെ കൃഷി പോലെ തന്നെ ചെയ്യാറുണ്ട്. ചൊമന്ന ചീര അതുപോലെ, പയറ്, കോവയ്ക്ക കോവയ്ക്ക, ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പടർത്തിയിട്ടേക്കുവാ
ഇവിടെ ഞങ്ങള് പച്ചക്കളർ ചീര നട നടുന്നുണ്ട്.
ആന്നല്ലേ, ആ ഞങ്ങളും അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ ഇങ്ങനെ പടർത്തി ഇട്ടേക്കുവാ. അങ്ങനെ ഇഷ്ടം പോലെ കോവയ്ക്കൊക്കെ കിട്ടും. പിനെന്ന് വെച്ചാൽ ഈ ചീരയൊക്കെ മഴ സമയത്ത് പെട്ടെന്ന് കിളിക്കുമെങ്കിലും. അത് അതിൻ്റെ സമയത്ത് തന്നെ നമ്മളത് മുറിച്ച് ച്ചു മാറ്റണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴുകി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം. ഈ മഴ സമയത്ത് നമ്മൾ ഒത്തിരി വെള്ളം ഒന്നും ഒഴിക്കണ്ട. കാരണം മഴയുണ്ടല്ലോ. പിന്നെ, ഒത്തിരി വളവൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ. ഈ വാഴയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ക്കെ, ഈ ഈ ചെറിയ ചെറിയ രീതിയിൽ. ഈ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. എടക്കിട ക്ക് ഇങ്ങനെ ചീര പയറ് അങ്ങനുള്ളതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ വഴുതനങ്ങ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ട ത്തിൽ, ആ പൂ പൂക്കളൊക്കെ ഉണ്ട്. ചെടികളും, പൂക്കളും, ഒക്കെ ഉണ്ട്. ഈ മുല്ലപ്പൂ, അതുപോലെ തന്നെ പി ച്ചീ ഈ തെറ്റി റോസ. റോസാ ചെടിയൊക്കെ ഉണ്ടോ വീട്ടില്
ഇണ്ട് ണ്ട് റോസാ ചെടി ണ്ട്. ഏഹ് ഇവിടെ ഏതൊക്കെ തരം ചെടികൾ പൂച്ചെടികളായിട്ട് റോസ് ഉണ്ട്. പിന്നെ ചെണ്ടുമല്ലിപ്പൂവ് ഉണ്ട്. ഒരുപാട് ചെണ്ടുമല്ലിപ്പൂവ് ഉണ്ട്. ഓറഞ്ചും ഉണ്ട് പിന്നെ മഞ്ഞ കളറുണ്ട്. പിന്നെ ഏഹ് പിന്നെ എന്താ. എന്തൊരു പറയൂലെ ഒരു മുയൽച്ചെവിയൻ പോല്ത്തെ ഒരു ചെടിയി ല്ലെ എന്താ അയിൻ പറയാന്നറിയില്ല ഒരു വൈലറ്റ് കളറയിട്ട്. ഉള്ള ഒരു ചെടി
ബോൾസോ ആണോ ബോൾസം
അതിന്റെ പേരറിയില്ല ഒരു ഉണ്ടായിട്ട് നിക്കണ ഒരു ചെടിണ്ടല്ലോ.
ആഹ് മനസ്സിലായി. ബോൾസോ ബോൾസം
അതിണ്ട് പിന്നെ പിന്നെ ഏതാ. അങ്ങനെ കൊറെ ചെടികള് ണ്ട്.
ആഹ് ഇൻക്ക് മനസ്സിലായി. ഈ ബോ, ആ ഡാലിയ ന്റെ വീ ട്ടിലു ഉണ്ട് ഡാലിയ ഓറഞ്ച് നിറത്തിലുള്ള ഡാലിയ ഉണ്ട്. പിന്നെ ബോൾസൻ തന്നെ രണ്ട് നെറത്തിലു ഉണ്ട്. പിങ്ക് നിറത്തിലുള്ള ഉണ്ട്. വൈലറ്റ് ഉണ്ട്. റോസാപ്പൂവ് ഉണ്ട്. പിങ്ക് നിറ ഉണ്ട്. ഓറഞ്ച് റോസയുണ്ട്. പിന്നെ അ അതുപോലെ തന്നെ. ചുമന്ന റോസയുണ്ട്. ഈ ഓറഞ്ച് റോസ കടയിൽന്ന് ഇങ്ങനെ വാങ്ങിച്ചതാ. പിന്നെ, എഹ് എന്ത് പറയുന്നേ പിന്നെ ശരിയാടാ. ഞാൻ പി പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കാം ഞാൻ എന്നാ ശരി ശരി.